ആഹ കേൾക്കണില്ല ആഹ് കേൾക്കണ്ട്
ഓക്കെ എന്താ വിശേഷ സുഖല്ലേ
ആഹ സുഖമായിട്ട് പോണൂ
ആഹ ചായ ക്കെ കുടിച്ചോ
ഓ ചായുടച്ചു
എന്തായിരുന്നു കഴിക്കാന്
ചായ രാവിലത്തെ ഫുഡൊക്കെ ഉണ്ടായിനി അതൊക്കെകഴിച്ചു മക്കള് വന്നപ്പോ
ആഹ് ആഹ് എന്താ രാവിലത്തെ ഫുഡാ കഴിച്ചത് ചായയുടെ കൂടെ
ബ്രേക്ക്ഫാസ്റ്റിന്റെ ചായക്കടി
ആഹ് ഓക്കെ എന്തായിരുന്നത്
അത് വെള്ളപ്പ വെള്ളപെയ്നി
ആഹ്
അപ്പൊ അത് ഇഷ്ടഓല്ക്ക് ഞാൻ ബേക്കറി അങ്ങനെ കൊടുക്കല്ല മക്കക്കൊന്നും
ആഹ് നല്ലതാ
ആഹ് അപ്പം അത് കൊടുത്ത് പിന്നെ മാങ്ങ ഉണ്ടായിനി അതൊക്കെ ചെത്തി കൊടുത്ത്
ആഹ് ആ ഉച്ചക്ക് എന്നായിരുന്നു കഴിക്കാന് പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊടു
ആ ഇല്ല എ എല്ലാ സ്കൂളില് ഉണ്ടാവും ഭക്ഷണൊക്കെ
ഓ അവിടെ ഓ ഫു സ്കൂളിൽതന്നെ ഫുഡ്ല്ലേ
ആ ആഹ് പിന്നെഭക്ഷണം ഒന്ന് കൊടുക്കണ്ട നമ്മള് വീട്ടിൽന്ന് നമ്മള് ഞാന് ഒറ്റക്കെ ഇണ്ടാവല്ലോ ചോറ്ന്നാനൊക്കെ
ആഹ്
ഉം ഓല്ന്ന മക്കളുണ്ട് ഓല് സ്കൂള് പോകും വന്നിട്ട് ഉച്ചക്ക് തിന്നാൻ ആരുണ്ടാവൂല അറിയാ ഉം നിങ്ങെന്താ ചായ കുടിച്ച
ചായൊന്നും കുടിച്ചില്ല ഇനി കുടിക്കണം
ഏ അതെന്തേ ലേറ്റ് ആയോ പക്ഷെ എന്താ ജോലി ആഹ്
ആഹ്
വീട്ടിലെത്തില്ലേ
ഇല്ല ഇല്ല എത്തിയില്ല നടക്കുന്നേ ഉള്ളൂ നടക്കുന്ന വഴിക്ക് ഇങ്ങനെ സംസാരിക്കാലോ
ആഹ് രണ്ടും നടക്കള്ളൂ വിളി വിളി നടക്കും വീട്ട്ക്ക് അങ്ങനെ എത്തുംപോത്ത് അ ത്ശരി
പിന്നെ വേറെന്താ വിശേഷം അവിടെ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ വീടിനടുത്തോ അടുത്തോ ആർക്കെയിലൊക്കെ
പനി പാനി അങ്ങനെല്ല ഇപ്പല്ല ഇനിയിപ്പോ ഉം കൊറച്ച് മുന്നേ ഇവിടെ ഇണ്ടായിന് മോക്ക് ണ്ടായിനി അ ത് രണ്ടു ദിവസം കൊണ്ട് മാറി ഇന്ന് കൊഴപ്പല്ല ജലദോഷം പിടിച്ച് അ നാലാൾണ്ട്
നാലാളാ ആഹ് ആഹ് ഓക്കെ ഓക്കെ എന്താ സിനിമയൊക്കെ കാണലുണ്ടോ ടി വി വരുന്നതാണെന്ന് അതോ പൊ റത്തേക്കൊക്കെ പോകുമ്പോഴോ
അങ്ങനെ കാണല്ല ഫോണില് അങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ആ അത്രയേ ഉള്ളു
എവിടെ ട്രിപ്പ് ഒക്കെ പോവാന് ഇഷ്ടം
ഇഷ്ടാണ് പോവാനൊക്കെ എല്ലോടത്തെക്കും അങ്ങനെ പോവലൊന്നും ഇല്ല പിന്നെ മക്കക്കൊക്കെ സ്കൂളോറന്നു
ആ സ്കൂളൊക്കെ അടക്കുമ്പോ അപ്പൊ എവിടെ പോവും
ആ അപ്പൊ പിന്നെ എവിടെയങ്കിലുമൊക്കെ ഇവിടെ അടുത്തൊക്കെ പോവും പാർക്ക് പോയിന് കഴിഞ്ഞട പെരുന്നാളിന്റെ ലീവിലൊക്കെ കക്കാടം പൊയ്യെല് പാർക്കുണ്ടായിന് അതില് പോയി ഉം അല്ല കൊറച്ച് പോയിട്ട് കൊറച്ച് ദൂരള്ളു ഹ അപ്പം അങ്ങനൊക്കെ പോവും ചെറുതായിട്ടൊക്കെ പോവാനൊക്കെ ഇഷ്ടാണ് പിന്നെ സാഹചര്യം ഒക്കെ വാണല്ലോ ആ ആ ന്നെ മക്കൾക്ക് ലീവും വേണോ സ്കൂളലിരുന്ന് ഇങ്ങള് എങ്ങനെ പോവോ
ആ ഞാൻ കറങ്ങാനൊക്കെ പോവും നമ്മക്ക് അതാണല്ലോ ഇഷ്ടം ഇല്ല ഇല്ല മാരീഡ് അല്ല അതുകൊണ്ടാണ് ഇങ്ങനെ പോണെ ആണെങ്കിൽ പിന്നെ ഉത്തരവാദിത്തം ആവില്ലേ
ആ
അയ് ശരി നോക്ക് ണ്ടോ
ഉം ഇല്ല ഇപ്പൊ ആ ജോലി ചെയ്യല്ലേ ജോലിയൊക്കെന്ന് സെറ്റിൽഡ് ആയെന് ശേഷ ശേഷം
ജോലി ഇപ്പൊ കേറിട്ടോളൂ
ഇല്ല ഇല്ല
ഏ കൊറേ ആയോ
ഉം
വീട്ടില് ആരൊക്കെ ഇള്ളെ
വീട്ടില് എല്ലാരും ഉണ്ട് ഉമ്മ ഉപ്പ പിന്നെ എനിക്കൊരു ഇത്ത ഒരനിയത്തി
ആ അത് ശരി ബ്രദറ് ഇല്ല
ഇല്ല ഇല്ല ബ്രദേഴ്സ് ഇല്ല.
ആ അത് ശരി ഇത്താനെ കല്യാണം കഴിഞ്ഞില്ലേ
ആ അത് കല്യാണം കഴിഞ്ഞ് കുഞ്ഞൊക്കെ ഉണ്ട് ഉം ഉം
അപ്പൊ അനിയത്തി പഠിക്ക ആ അയ് ശ ശരി ഉം എല്ലാരും വർക്ക് ഇണ്ടാവുല്ലേ
ആ എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ടോ ഇത്തായും
ആ അയി ശരി.
ഇത്ത എന്തേലും വർക്ക് എ യ്യുന്നുണ്ടോ അതോ വീട്ടി തന്നെ ആ
വീട്ടിലെ വർക്കൊക്കെള്ളൂ
ആ ആ രാവിലെ എണീറ്റ് എന്നും കിച്ചണീ കേറ പിള്ളേരെ പറഞ്ഞു വിട വീണ്ടും ഫുഡ് വെക്ക
ആ അതന്നെ പണിയണല്ലോ വീട് ക്ലീൻ ആക്ക ആ വരുമാനം കിട്ടുന്നില്ലന്നെ ഉള്ളു ഡ്യൂട്ടിക്ക് കൊ റവൊന്നുല്ല
ആ അപ്പൊ രാത്രിയിലൊക്കെ എന്താ ഫുഡൊക്കെ കഴിക്കാൻ ചോറ് ആണോ അതോ എന്തെങ്കിലുമൊക്കെ വെക്കുവോ
രാവിലെ രാത്രി ചോറ് എന്നെ കഴിക്കല് പിന്നെ ചെലപ്പോ ഹസ്ബന്റൊക്കെ ഉണ്ടെങ്കി ചപ്പാത്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കും
പിള്ളാരും ചോറ് കഴിക്കും
ഓ പിള്ളേര കഴിക്കും ചോറ്
ആഹ് മൂത്ത കുട്ടിക്ക് എത്ര വയസ്സ്
ഓള് ഡിഗ്രി പഠിക്കാ ഓള് സോഷോളജിയ
ഓ ബാക്കിയുള്ളവരോ
ബാക്കി ചെറുത് ഒന്നാം ക്ലാസ്സില പിന്നെ ഒരാൾ അഞ്ചാം ക്ലാസ്സിൽ ഉണ്ട് ഒരാള് പിന്നെ ഒമ്പതാം ക്ലാസ്സിൽ ഉണ്ട്
ഓഓ
പഠിക്കണോല്ല അപ്പൊ ഓര് പോയാ പിന്നെ അങ്ങനെ നമ്മക്ക് വീട്ടിലെ പണി ഉണ്ടാവും മോള് ഓലെ വഴികല. കൂട
ആഹ്
ഹു ഹും അങ്ങനെ നിങ്ങള് എന്താ ചായ കുടിച്ചുകു ണോ വീട്ടിലെത്തി വീട്ടിലെത്തി ഇല്ലല്ലോ ലേ-
ഇവിടന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ്ണ്ട് അതുവരെങ്ങനെ നടക്കും.
ആഹ് അത് ശരി ഉം. രോ എന്താ പിന്നെ വീട്ടിലെത്തിട്ട് ചോറ തിന്നാ.
ആഹ് ഞാൻ വീട്ടിലല്ല പി ജി ആയിട്ടാ നിക്കുന്നെ എന്റെ വീട് ഇവിടുന്ന് കുറച്ച് ദൂരയാ അപ്പോ ഞാനിവിടെ ഹോസ് റ്റലിലെ ബോയ് ഇങ്ങനെ നിക്കാ അവിടെ ചെല്ലുമ്പോഴേക്കും അവിടത്തെ ആള് ഉണ്ടാക്കി വെക്കും. എന്തെങ്കിലും കഴി കിക്കാനുണ്ടോ അങ്ങനെല്ലെങ്കി ഫുഡ് മാത്ര ഇല്ല മോർണിങ്ങും ഈവനിങ്ങും ഒക്കെ ഉണ്ട്. ആ ഫ്രണ്ട്സക്കെ ഉണ്ട് കൂടെ. ആ അപ്പൊ അങ്ങനെ അപ്പൊ ചെല്ലുമ്പോ തന്നെ
അവര് എന്തെങ്കിലൊക്കെ ഇണ്ടാവൂലേ. നിങ്ങള് ഭക്ഷണൊക്കെ എങ്ങനെ വീട്ടിൽന്ന് കൊണ്ടുപോകോ എന്തെങ്കിലൊ
ഇല്ല ഇല്ല ഞാ സാധാരണ ഉച്ചക്ക് അങ്ങനെ ഒന്നും കഴി ക്കലില്ല ഇപ്പൊ ഡ്യൂട്ടിക്ക്റിയതിനന് ശേഷം ഞാന് എന്തെങ്കിലും എഗ്ഗോ അങ്ങനെ എന്തെലൊക്കെ വാങ്ങി കാന്റീൻ ഉണ്ടല്ലോ. ആഹ് അങ്ങനെ ശീലായി പോയി. ഹ് അ ആ വെഷ അപ്പ അങ്ങനെ കാര്യല്ല. വിഷപ്പങ്ങനൊക്കെ
ആഹ് എന്തെങ്കിലൊക്കെ തിന്നാ മതില്ലേ.
ഓ ഓ
ചോറന്നെ തിന്നണം എന്നില്ലല്ലോ.
അത് ശെരിയാ. അങ്ങനെ നിർബന്ധൊന്നുല്ല. ചോറ്ന്നെ തിന്നണം
ആഹ് ഞമ്മക്ക് പിനെ അങ്ങനെ ശീല ആയോണ്ട് ചോറെന്ന വാങ്ങി ഉച്ചക്ക്
ഉച്ചക്ക് ഞാൻ പോയി രണ്ട് എഗ് വാങ്ങിച്ചു കഴിച്ചു. ഇന്ന് പുഴുങ്ങിയത് മുട്ട പുഴുങ്ങിയത്. ആ ജയിച്ചു അപ്പോഴേക്കും ഓ അത് മാത്രം അപ്പോഴേക്ക് വിഷപ്പ അടങ്ങി. പിന്നെ രാവിലെ ഒരു കുപ്പി വെള്ളം കൊണ്ട് ഒ ആ കുപ്പിവെള്ളം ഫുള് കുടിച് തീർത്തു അത്രയേ ഉള്ളൂ പിന്നെ ഇപ്പ ഈവനിങ് പോകുമ്പോഴേക്കും ചായയും അതൊക്കെ കിട്ടുവല്ലോ.
ആഹ് ഉം അത് ശെരി. ചായക്ക് എന്താ കടി ഉണ്ടാവാ
ഇന്ന് ന്നെ ബൺ ആയിരുന്നു പിന്നെ പപ്സ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകും. പഴം പൊരി
ആ ആ അയ്ശെരി ആഹ് എന്തെങ്കിലും ഒന്നുംണ്ടാവൂല്ലേ
ഓ
അത് ശെരി
ഉം ഉം
പിന്നെ രാത്രി ചോറുണ്ടാവോ അപ്പം
ആ രാത്രി ഇവിടെ ചോറ ചോറ് നമ്മള് ചപ്പാത്തി വേണംന്ന് പറഞ്ഞാ ചപ്പാത്തിയോക്കെ തരും പക്ഷെ നമ്മള് കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കരുതല്ലോ അവടെ ഒരാൾ ഒരാൾ മാത്രം ഫുഡ് വെക്കുന്ന പതിനൊന്ന് പേരുണ്ട്
ആ അത്ശെരി ഹ് ഹ്
കരുതി എന്ത് വെച്ചിരുന്ന അത് കഴിക്കും കെടന്ന് ഒറങ്ങും പിന്നെ ഡ്യൂ ട്ടിക്ക് പോം അങ്ങനെ
എങ്ങനെ വീട്ടക്ക്ങ്ങനെ മാസ്
ആ വീട്ടില് ഞാൻ മാസത്തില് അല്ലെങ്കിൽ രണ്ടു മാസം കൂടുമ്പോ ഇപ്പ എന്തായാലും ആ ഓരോ മാസം കൂടും തോറും ഞാൻ പോകുന്നുണ്ട്
ആ ശെരി ഉം
ച്ചാ ഒള്ള ദിവസങ്ങളെല്ലാം നമുക്ക് ഓഫാ അപ്പം അതെല്ലാം കൂടെ ഒന്നിച്ചെടുത്തിട്ട്
ആഹ് ആഹ് അത് ശരി എങ്ങനെയ ട്രെയിനില് പോവോ അവിടെ
ആ അതെ അതെ ട്രെയിൻ ആ ട്രെയിനിലാ പോന്നെ ട്രെയിൻ കിട്ടാത്തപ്പോ ബെസ്സിനോം
ആ
ഉം
പിന്നെ വേറെ എന്താ ആ കേ ഡ്യൂട്ടി അവടൊക്കെ ഹാപ്പി അല്ലേ
പ്പിന്ന് പറയാൻ പറ്റൂല്ല കൊഴപ്പൊല്ല
ആ ഹോസ്പിറ്റൽ
ആ ഹോസ്പിറ്റലില്
ആ ആ അയ്ശെരി അപ്പൊ അങ്ങനെ ജോ ഡ്യൂ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഡ്യൂട്ടിൽ അങ്ങനെ പോകൂലേ
ഓ അതെ എനിക്കിപ്പം ആ ടെൻ ടു ഫൈവ് ആയതോണ്ടാണ് ഇങ്ങനെ വൈകുന്നേരം അല്ലെങ്കിൽ ആ രാവിലെ ഏഴര തൊട്ട് ആ വൈകുന്നേരം ആ വൈകുന്നേരംല്ല ഉച്ചക്ക് രണ്ടര വരേ ഒള്ളൂ
ആ
അതൊക്കൊയാണെങ്കിൽ കൊഴപ്പ ഇല്ല
ഉം
അത്ശേ മോർണിംഗ് എണീറ്റു പോണം എന്നിട്ട് വേണം ഡ്യൂട്ടിക്ക് വരാൻ ഇതാകുമ്പോ പത്ത് മണിക്ക് പോയി അഞ്ച് മണിക്ക് വന്നാൽ മതി അത് ഈ ആഴ്ചേയും കൂടെ ഒള്ളൂ ആ അടുത്ത ആഴ്ചോട്ട് നൈറ്റാ പിന്നെ
ആ നൈറ്റ് ഡ്യൂട്ടി ആവുമ്പോ പിന്നെ പകല് ഒറങ്ങേണ്ടിരുംല്ലേ
ആ പകൽ ഉറങ്ങണം എന്നാലല്ലേ നൈറ്റ് ഡ്യൂട്ടി എടുക്കാൻ പറ്റു റ്റൂ ആ
പിന്നെത്താ വേറെന്താെ ന്നാ സമയായില്ലേ ഹസ്ബൻഡ് ഇവിടെണ്ട് നാട്ടിലെന്നെണ് സമയായല്ലോ എന്നാ
ഓ ശെരി ശെരി
ആ